ഹലോ
ഹലോ
കേക്കാവോ
ആടോ ഇപ്പം കേക്കാം എന്തോ റേഞ്ച് കൊയപ്പണ്ടെന്ന് തോന്നുന്നു.
ആഹ് അവിടെ ഇവിടെ കുഴപ്പല്ല അവിടുത്തെന്ന് തോന്നുന്നു.
ഇല്ല ഇവിടെ
ആഹ് പി ചായ ആഹ് ചായ കുടിച്ചു കുടിച്ചോ ചായ
കഴിഞ് പോയി മഴ
ഉം വർക്ക് ചെയ്യുവാണോ
വർക്ക് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് ചെറിയ ഒരു
ഉം എന്തീയ് വാ
ഞാൻ നല്ല കാറ്ററിംഗ് ഉണ്ട് അവിടെ മാനേജർ ആയിട്ട് പോകുന്നുണ്ട്
ഉം
എംബിഎ പഠിക്കുന്നുണ്ട് യൂർസിറ്റ ഓപ്പ ആയിട്ട്
ഉം
അതൊന്നണ്ട് ശരിയ
ഉം
ഉം
പോ ഇന്നെന്താ ചായക്ക് പെണ്ണിന്റെ
ചായയുടെ കൂടെ കേക്ക് ഉണ്ടായിരുന്നു പക്കാവട ഉണ്ടായിരുന്നു
ആ വീട്ടിൽത്തെറെസ്റ്റ് ടൈം
ഉം
ക്ലിയർ അല്ല പക്ഷെ പറയുന്ന വ്യക്തമാവുന്നില്ല
ഇപ്പക്ലിയർ ആണോ
ആഹ് ഇപ്പം ക്ലിയറ
അല്ല ഇപ്പോഴൊക്കെ കഴിച്ചോളൻ ജോലിക്കൊക്കെ കേറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാനൊന്നും പറ്റുവല്ലോ
ആഹ്അത് സത്യവാ
ഇപ്പളക്കെ കഴിക്കുന്നതേ ഉള്ളൂ അന്ന് ഓർത്തിരിക്കാൻ പോലും അതേ ഉള്ളു
ആന്നാ ന്നാണ്
തനിക്ക് എങ്ങനെ കുക്കിംഗ് ഒക്കെ നല്ല വശമാണോ
ആണ് ആണ്
ദം ബിരിയാണി
ദം ബിരിയാണി ഉണ്ടാക്കാംന്ന് അറയത്തില്ല
മാങ്ങ കറി
ആഹ് അതൊക്കെ അറിയാം
ആ അത് മതി നിക്കക്കാണി ഓംബ്ലേറ്റും ചായേം പപ്പടോം
ഉം
അതൊഴിച്ച് ഒരു പരിപാടി അറിയില്ല
ഉം എനിക്ക് മറ്റേ കുക്കിംഗ് മീൻകറി, തോരൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കും
എനിക്ക് ഇതുവരെ അങ്ങൻ ത്തെ സാഹചര്യം വന്നിട്ടില്ല അതുകൊണ്ടായിരിക്കും
ഏ
പഠിക്കുമ്പോ ഒരു സാഹചര്യം വന്നാലേ നമ്മളിതൊക്കെ നോക്കുള്ളൂ
ഉം
ഇന്ന് ഞാൻ ഇതൊരു വീട്ടിൽന്ന് അങ്ങനെ മാറിന്ന് പഠിച്ചിട്ടോ ഒന്നും ഇല്ല ഇല്ലെങ്ങക്ക് കറങ്ങാൻ പോയാല് നമ്മള് വെളിന്ന് കഴിക്കൊല്ലോ
ഉം
അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇതവരെ ഇത് വെച്ചൊന്നും കഴിച്ച് രിച്ചിട്ടും ഇല്ല നോക്കിട്ടും ഇല്ല
ഉം
വീട്ടിലാര മാസ്റ്റർ ഷെഫ് അമ്മയോ അതൊ തന്നാണോ
വീട്ടില് അ എന്റെ കുക്കാണ് എല്ലാവർക്കും ഇഷ്ടം
ഉം കോംപ്ലിമെന്റ്സ് ഒരുപാട് കിട്ടാറുണ്ടന്ന് തോന്നുന്നു
യെസ് യെസ് ചേട്ടനും അച്ഛനൊക്കെ എന്റെ കുക്കാ ഇഷ്ടം കൂടുതല് അവര് പർഞ്ഞേ അമ്മക്കാട്ടി സൂപ്പർായിട്ട് ഉണ്ടാക്കുന്നെ ഞാനാണെന്നാ
എന്താണ് മെയ്ൻ ഐറ്റം
മീന് മീൻക റി മീൻ വർത്തത് മോര് തോരന് അങ്ങനെയൊക്കെ ഉണ്ടാകും പിന്നെ വൈന്നേര ചായാലൂടെ ങ്കിലും വെറൈറ്റി പലഹാങ്ങള് ഉണ്ടാക്കും
യൂട്യൂബ് ആണോ അതോ സ്വന്തം പ്രിപ്പറേഷനോ
യൂടൂബ് നോക്കും
ഉം ഉം യൂട്യൂബ് നോക്കി പുതിയ ഐറ്റംസ് പരീക്ഷിക്കും
ആ ക്കും
ശരി ശരി ബീഫിന്റെ ഐറ്റംസ് ഒക്കെ
യൂട്യൂബന്നെ ഇല്ല
ബീഫന്റെ മെയിൻ ഐറ്റം
പഠിക്കണം
മെയിൻയിറ്റോ പഠിക്കണം അത്യാവശ്യ പഠിക്കണം
ഉം
ബീഫും ഇച്ചരെ മോർ കറിയെണ്ടെങ്കെ ഒരു ചോറിന്റെ
ഉം
ആഹ് എന്റെ ഏറ്റവും പ്ലേവർ ഫുഡ് ഏതാ
എന്റെയോ
ആഹ്
എന്റെ ഫേവറേറ്റ് ഫുഡ് ചിക്കൻ ബിരിയാണിയാ
ആഹ് സെയിം റിവ്യൂ മന്തി ഇഷ്ടമാണ് പക്ഷെ ഫേവറേറ്റ്ന്ന് പറയാ മന്തി ഇഷ്ടവാണ് പക്ഷെ ബിരിയാണിയാണ് ഫേവരേറ്റ്
ഉം
ബിരിയാണിയോട് ബിരിയാണിയും ഒരു കടിച്ചായി
ഉം
നല്ല മിന്റ് ഒക്കെയിട്ട്
ഉം
താൻ എന്ന് തൊട്ട കോച്ചിങ്ങിന് പോകന്നേ
അ അത് എതുവരും കൊടുത്തിട്ടില്ല അനി കൂടാം ഇപ്പൊ കോളേജിൽ ടീസി
ഉ ഹ ഹ അയിന്ന്നെ ഫീസ ആകുടോ എങ്ങനെ മന്ത്
ഉം അറിയാൻ വയ്യ പക്ഷെ അതിന് എനക്ക് തോന്നുന്നു അമ്പത് മുപ്പതൊക്കെ ആവുംന്ന് തോന്നുന്നത് ഭയങ്കര പൈസയാവും ഫീസ് ഞങ്ങള അമ്മ തിരക്കിയായിരുന്നു അപ്പൊ ഞങ്ങള അടുത്തൊരു ഒരു ആ പയ്യൻ ഇങ്ങനെ ഇതിന് പഠിക്കാൻ പോയായിരുന്നു അപ്പം ആ അപ്പ അവനിങ്ങനെ പറഞ്ഞു അവനിങ്ങനെ പഠിച്ചതാ ഭയങ്കര ഫീസാ എനിക്കൊന്ന് അമ്പത് ഒന്നൊക്കെ ആവുംന്ന് അവൻ പറഞ്ഞു അങ്ങനെ അവൻ ഫീസ് കൂടുതൽ കാരണം അവന് പഠിക്കാൻ പറ്റിയില്ല അവൻ പകുതി പഠിച്ചിട്ട് പിന്നെ അവൻ തിരിച്ച വന്നു പിന്നെ അവൻ പറഞ്ഞു അവൻ വേറെ എന്തെങ്കിലും പഠിച്ചിട്ട് ഹ എന്തെങ്കിലും ജോലി പൈസയക്കെ ആയിട്ട് ഇനി സിവിൽ സർവീസിന് വീണ്ടും പഠിക്കാൻ പോകാനാണ് ന അവൻ പറഞ്ഞത്
നി ഇതൊരു ബേസിട്ടി ആക്കി നമുക്ക് തന്നെ പഠിക്കാൻ പറ്റുവോ
ആഹ് നമുക്ക് പഠിക്കാൻ പറ്റും ത ആ പറ്റും പറ്റും നമ്മള് യു പി എസ് സി എക്സാമിന് എഴുതിയാ മതി അപ്ലൈ ചെയ്തിട്ട് അതിന് പോയി എഴുതണം
അതാ വെച്ചാരു ബെയ്സേ.
ഉം
ഒരു ബേസ് നമ്മള് പടിച്ചിട്ട്.
ഉം
ബാക്കി നമുക്ക്. ആ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാനൊക്കെ കാര്യങ്ങളൊക്കെ പറ്റോന്ന്.
അത് പറ്റും
ആഹാ.
പക്ഷെ നമ്മള് വീട് നമ്മൾ വീട്ടിലി വീട്ടിൽരുന്ന് പഠിക്കുന്നെക്കാട്ടും നല്ലത് കോച്ചിംഗ് ക്ലാസ്സിന് പോയി പഠിക്കുന്നതയിരിക്കും ബെറ്ററ്.
ആ വീട്ടിരുന്ന് പഠിച്ചല്ലേ അതൊന് ചെയ്തക്കെ ഇതൊന്നും ചെയ്യണേ.
ആഹ് ആഹ്
സ്വാഭാവികം
ഉം
ഞാൻ പിന്നെ പി എസ് സി കുറച് ഒരു രണ്ടാഴ്ച പോയി പിന്നെ നമ്മളെ കൊണ്ടവുമ്പ ഈ. ഇരുത്പടുതന്നും നമ്മളെ. നടക്കുന്ന കേസല്ലന്ന് മനസ്സിലായപ്പോ നിർത്തി.
ഞാൻ പി എസ് സിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു.
എഴുതിയോ ഏതലും.
എനിക്ക് വന്നു ഒരെണ് മാത്രം എനിക്ക് വന് ഉമൻ പോലീസിന്റെ. പക്ഷെ ആണെങ്കിൽ എനിക്ക് നൂറ്റമ്പത് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിലെ അത് എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷെ എനിക്ക് നൂറ്റമ്പത് സെന്റിമീറ്റർ ഹൈറ്റ് ഇല്ല അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റത്തില്ല.
താൻ ഡിഗ്രി കഴിഞ്ഞില്ലേ?
ഞാ ഇത ഇപ്പം കഴിഞ്ഞു.
ഉം ഷോട്ട് ഗേളാ?
യെസ്
തൂങ്ങിയാ മതി
ഓഹ് ഇനി നിളവൊന്നും വെക്കത്തില്ല പെംമ്പിള്ളാർക്ക് എത്രാ? അല്ല എനിക്കിപ്പൊ ഇരുപത്തി മൂന്ന്
പതിനെട്ടി പ്ല സ് ടു.
ഉം ഒരു വർഷം ഞാൻ ഐ. റ്റിക്ക് പോയി.
ഐ. റ്റിയില് എത് പഠിക്കാൻ?
സോഫ്റ്റ് വെയറ്
അഹെന്നാ പറ്റി അത് പിന്നെ ട്രോപ്പ് ചെയ്തെ?
അത് മറ്റേ ഈ എന്താ പറയാ ഒരു വർഷത്തലില്ല മറ്റേ ഇരുപ ഏഹ് എന്തോ ഇരുപത്തെട്ട് ദിവസത്തെ ഒരു കോഴ്സുണ്ടല്ലോ? ഒരു വർഷം മാത്രം തെകച്ചു പഠിക്കുന്നെ?
ഉം
അതിന് പിന്നെ എനിക്ക് ഡിഗ്രി ക്ക് പോവാനായിരുന്നു താല്പര്യം അതുകൊണ്ട് അയിന് പകുതി വരെ പോയിട്ട്. പിന്നെ ഡിഗ്രിക്ക് കേറി കാരണം നമുക്ക് സിവിൽ സർവീസിന് പോവണോങ്കില് ഏഹ് ഇപ്പൊ കോച്ചിങ്ങിന് പോകണെങ്കി നമുക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട പക്ഷെ നമുക്ക് യു പി എസ് സി എക്സാമിന് അവര് ഡിഗ്രി ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ചോദിക്കും അപ്പൊ അത് വേണം ഡിഗ്രി വേണം അപ്പം സിവിൽ സർവീസിന് അതാ പിന്നെ ഞാൻ
സിവിൽ സർവീസിന് ഡിഗ്രി വേണോന്നുണ്ടോ? പ്ലസ് ടു പോരെ?
അല്ല ഡിഗ്രി വേണോന്ന് അവര് പറയുന്നു.
എനിക്ക് തോന്ന്ല്ല എനിക്ക് തോന്നുന്നെ പ്ലസ്ട്ടുവാന്ന് തോന്നുന്നു
പക്ഷെ എല്ലാ പലരും എന്നോട് പറയ്ന്നത് ഡിഗ്രി വേണം പിന്നെ ഞാൻ ഇതിനാത്ത് എഹ് ഫോണ്ല് ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ മറ്റേ ഈ തിരുവനന്തപുരത്തെക്കെ എക്സെലം എന്നൊക്കെ പറ്ഞ്ഞ കൊറെ ആപ്പ് നകത്തൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട് ഡിഗ്രി വേണം യു പി സി എക്സാമിന് ഇങ്ങനെ ഇതിന്റെ ഡിഗ്രി വേണോന്ന് അവരിങ്ങനെ പറയുന്നുണ്ട്
ഗൂഗ്ളീ സെർച്ചെയ്തപ്പം
ഞാൻ യൂട്യൂബില് നോക്കിയായ്ര്ന്നു പക്ഷെ അവരും പറയുന്നത് യു പി സി എക്സാമിന് നിങ്ങക്ക് ഡിഗ്രി വേണോന്നാ പറയുന്ന് പക്ഷെ എന്താ കറക്റ്റായിട്ട് നമ്മക്ക് അറിയത്തില്ല
ആഹ് ഏതായാലും കഴിഞ്ഞില്ലേ?
ഉം
അല്ലാ താൻ അതും കൂടെയൊന്ന് കംപ്ലീറ്റെയ്ത്ട്ട് ഡിഗ്രി ചെയ്താ മതിയായ്ര്ന്ന്
ഉം
പറഞ്ഞ്ട്ട് കാര്യവില്ലാ ഞാ ഇത് കട്ടെയ്തിട്ട് അങ്ങോട്ട് വിളിക്കട്ടെ?
ആഹ് ഓക്കെ ഓക്കെ